ആഹ് കേൾക്കുന്നുണ്ട് എന്താ വിശേഷം
നല്ല വിശേഷം അവിടെയോ ആ അതെ ഈമ് നിങ്ങള് ചോറൊക്കെ തിന്നോ
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം
ആ ഓക്കെ ആ ഞാനും കഴിക്ക ങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നോ വലിയ തോടുകളും പുഴകളെയും കുറിച്ചിങ്ങാണ്ട് ആ അതിനെ കുറിച്ചൊന്ന് പറയുവോ
ഉ ഇവിടെ ഞാല്ല നിങ്ങള നാട്ടിലൊന്നുംല്ലേ
ആ് ഇവിടെ ധാരാളം തോടുകളും പുഴകളും ഒക്കെ ഉണ്ട് നിങ്ങളെ നാട്ടില് ഇല്ലേ
ആ അവിടെതന്നെ പറഞ്ഞാ വലിയ തോടും ഇന്ത് വലിയ കുളൊക്കെ ഇണ്ട് അതിക്ക് എല്ലാരും ചാടി കളിക്കാനും കുളിക്കാനൊക്കെ
ആഹ് അത് നല്ല രസകരമായ ഒരു കാര്യാണല്ലേ ഏ തോട്ടിൽ തോട്ടിലൊക്കെ ചാടി കുളിക്കാന്നൊക്കെ പറഞ്ഞാലോരു ആ പണ്ടത്തെ കാലം ഓർമ്മ വരുന്ന ഒന്നാണല്ലേ
അതെ പണ്ടത്തെ ഒരു വൈബാണത്
നിങ്ങള് നിങ്ങ പോവലുണ്ടോ ഇപ്പൊ തോട്ടിലൊക്കെ ചാടാൻ ചാടി കുളിച്ചാനൊക്കെ
അങ്ങനെ പോവാറില്ല ഇടക്കൊക്കെ ഇങ്ങനെ പോവുള്ളു എപ്പോഴൊന്നും പോവാറില്ല
ആ നമ്മളിവിടെ എപ്പഴും പോവാറുണ്ട് തോട്ടിലും പുയയിലും ഞങ്ങക്ക് ഇവിടെ വല്യ തോടൊക്കെണ്ട് ട്ട പുഴയുണ്ട് അപ്പൊ ആ അപ്പൊ ഞങ്ങ എപ്പോഴും അങ്ങോട്ട് പോവലുണ്ട് ആ അതെ അതെ ങ്ങള് പോവലുണ്ട് അപ്പൊ അത് അയിലൊക്കെ ഇങ്ങനെ കേറുമ്പോ ഭയങ് പഴയ കാലങ്ങളൊക്കെങ്ങനെ ഓർമ്മ വരും പിന്നെ ഇവിടെ ധാരാളം പോത്തുകളൊക്കെ ഇണ്ട്ട്ട പശുകള്
ച്ച് വീട്ടിലാ
ആ അതെ അതെ വീട്ടില് നിറച്ച് പശു
അത് ശെരി എന്നിട്ട് ആരാതിനെ നോക്കാറൊക്കെ ഇള്ളത്
ആത് അ തന്നെത്താനേ നോക്കും ന്നതിന് എന്താ പറയാ അത് ഭയങ്കര ഒറ്റക്ക് നിൽക്കണ ഒരു പോത്താണ് ആ അതെ അതെ ആഹ ആ അതെെ അതങ്ങനെ ഒറ്റക്ക് പോകും പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രകൃതി രമണീയമാണ് കുറെ പച്ചപ്പും ഹരിതാപൊക്കെ നിറഞ്ഞ വലിയ പെരു പ്രകൃതി രമണീയമായ ഒരു നാടാണ്
അഹെ ന്താവോ
ഉം അ നിങ്ങള അവിടെയാോ അതെ അതെ അതെ ഇവിടെ നല്ല ഭംഗിയാണ് കുറെേ ആൾക്കാര് ഇങ്ങട്ട് കാണാനൊക്കെ വരൽണ്ട് അതായത് അത്രക്കും ഗ്രാമ ഭംഗിയായത് കൊണ്ട് പുറമെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പം എന്താ അതെ അതെ വയലും പാടൊക്കെ നിറഞ്ഞ കൊക്കുകളും കിളികളും പക്ഷികളും പറവകളും പുൽമേടുകളൊക്കെ നിറഞ് വല്യോരു ഗ്രാമമാണ്
അത് ശരി
ധാരാളം പൂക്കളൊക്കെണ്ട് അതുപോലെ തന്നെ വല്യ വല്യ തെങ്ങുകളുണ്ട് ആ തെങ്ങിൽ നിന്ന് ധാ രാളം തേങ്ങകളും കിട്ടുന്നുണ്ട് ആ അവിടെ എങ്ങനെയാ അതെ അതെ
ഇവിടേം അങ്ങനെയൊക്കെ തന്നെ പക്ഷെങ്കില് അത്രൊന്നുംല്ല
ആ അങ്ങനെയാണല്ലോ ഇവിടെ വെലി വെലിയ നാടാണ് അതെതെ ഇവിടെ വലിയ നാടാണ് അതോണ്ട് അ ഇങ്ങനെ എല്ലാ ഏ ജന്തുജാലങ്ങളും ജീവിജാലങ്ങളും ഉണ്ട് അതെ അതെ കാക്കകളൊക്കെ ണ്ട് അതേപോലെ തന്നെ കോഴികളുണ്ട് കോഴികളൊക്കെ ങ്ങനെ ധാരാളമായിട്ട് ടി ങ്ങനെ നടക്കലാണ് എന്ത മുറ്റത്ത് കൂടിയൊക്കെ ങ്ങനെ അതെ അതെ.
ഇവിടെന്നും പിന്നെ അത്ര കോയിക്കളൊന്നുല്ല.
അയില്ലല്ലേ? ഓക്കെ ഇവിടെ നറച്ചുണ്ട് അതുപോലെ തന്നെ് ആ പക്ഷികളുണ്ട് തത്തമ്മ പ്പോഴും തത്തമ്മ ഇവ്ടുത്തൊരു അതിഥിയാണ്. ആ അതെ അതെ അതെ അതെ ഓ ത ത്തമ്മിം പ്പിന്നത് പോൽ പ്രാക്കുളും ധാരാളമായിട്ട് വരാറുണ്ട്. അത് അത്രക്കും അതിമനോഹര മായ നാടായത് കാരണം പെട്ടെന്ന് എ എല്ലാ പക്ഷികളൊക്കെ ആകർഷണീയ മായിട്ട് വരുന്നത ധാരാളം പൂമ്പാറ്റകളൊക്കെ ഇണ്ട്ട്ടോ.
ഓ ഓ അത് ശെരി. പൂക്കളുണ്ടാവുമ്പോ പിന്നെ സ്വാഭാവികായിട്ട് പൂമ്പാറ്റാളുണ്ടാവല്ലോ.
ൻ ധാരാളം കൂട്ടങ്ങള് പല പല വിധത്തിലുള്ള പൂക്കളുണ്ട്. എ പക്ഷികള്ണ്ട്. അങ്ങനെ അങ്ങനെ അത്രയ്ക്കും പ്രകൃതി ങ്ങള് ഇങ്ങളെന്താണ് ഇങ്ങളെ നാടിനെ കുറിച്ചൊന്നും പറയാത്തെ?
എ ഇതേപോലൊക്കെ തന്നെ പക്ഷെങ്കി ഇത്രൊന്നും ഇതല്ല. ഉം ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇണ്ട്ന്നൊള്ളു.
ആ ഓക്കെ ഇങ്ങളെ നാട്ടിലിങ്ങനെ പശുക്കള് അങ്ങനൊന്നുല്ല?
അങ്ങനൊക്കെ ണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നുല്ല ആ ഞങ്ങൾ ക്കില്ല.
ആ ആ നിങ്ങള് ഏ മ്മുടെ നാട്ടിലൂടെ ക്കിങ്ങനെ വെറുതെ നടക്കാറുണ്ടോ ഇങ്ങട്ട് ഒര് ഓർമ്മക്കായിട്ട്.
അതെ നടക്കാറൊക്കുണ്ട് അങ്ങനെ അതാ പറഞ്ഞത് വയൽ ലും തോടും ഇതൊക്കായിറ്റ് അങ്ങനെ
ആ് ഞാനൊരീസസം ഒ ഞാൻ ഓർക്ക്ന്ന്ണ്ട് ഇങ്ങളെ നാട്ട്ക്കൊരീസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അ വെല് ആ അതെ അതെ അവിടെ വയലുളൊക്കെണ്ട്ല്ലേ?
ആ വയലൊക്കെണ്ട് ചെറിയ രീതിക്ക്ങ്ങനെ ഇണ്ട്.
ഞാൻ വന്നപ്പം അവിടെങ്ങനെ നെല്ല് ഉ കുഴി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ വളർന്നോ?
ഓ അത് ഇപ്പൊ വളർന്നൊണ്ടിരിക്ക്ണ് ഇപ്പൊ മയക്കാലായിട്ടില്ലേ.
ആ അതെ തെ മഴക്കാലൊക്കാകുമ്പോ പെട്ടെന്ന് വളരൂല്ലേ?
ഈ ആ ആ അതെ ആ ആ അ ന്നാകപ്പോ വയലിലൊക്കാകെ ഞ ണ്ടും തവളകളൊക്കേണ്.
തെ ആ തവളകുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വളരെ അതിമനോഹരമാണല്ലേ?
രാത്രി ഒക്കെ ങ്ങള് വാതിലൊക്കെ തൊർന്നാല് ഭയങ്കര സ്
ആ അതെ ഉം അത് കേൾക്കുമ്പോ ഭയങ്കര അതെ മനസ്സിനൊരു സന്തോഷാണ് തവ ളകളുടെ ശബ്ദം കേക്കുന്നത്. ആ അതെ തവളുകൾടെ യായാലും പിന്നെ കൊറെ പ്രാണികളൊക്കെല്ലേ? കൊറേ കൊറേ വലിയ വലിയ പ്രാണികള് കുഞ്ഞു കുഞ്ഞു പ്രാണികള്.
ടീ അങ്ങൻത്തെ പ്രാണികള് ചിവീട് അതൊക്കെണ്ട്. ആ അതെ അതെ അവര് ഓല സൗണ്ടൊക്കെ കെ നമ്മള് കേക്കും നല്ല രസ.
ആഹ ആ അതന്നെ. പിന്നെ ന്നാ അതുപോലെ തന്നെ മ് ഇവിടെ ഭയങ്കര മഴയാണ്, വ് നല്ല രീതിക്ക് മഴയും ഇ യ്യുണ്ട അവ്
ഇടിയൊക്കെണ്ടോ ഇവിടെ ഇതുവരെ ഉണ്ടയ്ന്നു, ഒരു വൈന്നേരം വരൊക്കെണ്ടയ്നു, ഇ പ്പ ഏതായാലും ഇല്ല ഒന്ന് അമർന്നിട്ടുണ്ട്.
ആ ഈ മഴൊക്കെ പെയ്യുമ്പള് ചെടിക്കും പിന്നെ അതുപോലെ തന്നെ വയ കൾക്കൊക്കെ വളരെ സന്തോഷമാകും പ്രത്യേകിച്ച് തവളകൾക്ക്. തവളകൾക്കും അതെ ആഹ് അതെ ആഹ് പിന്നെ മീ ആ പിന്നെ അതുപോലെ തന്നെ തോടുകളൊക്കെ കവിഞ്ഞൊഴുകും. അതുപോലെ തന്നെ പുഴകളും നിറഞ്ഞൊഴുകും. ധാരാളം മീനുകളുണ്ട് കേട്ടോ ഞങ്ങളെ പുഴയില്.
ഓ അത് വിടിയുംണ്ട് തോട്ടിലും കുളത്തിലൊക്കെ നല്ലോണ്ണം മീനും ഇതൊക്കെ ഉണ്ട്.
ആഹ് ആഹ് അതന്നെ. ആ അവരെ കാണ പ്രത്യേക ഭംഗിയണല്ലേ.
അതെ നോക്കിന്ന് പോകും. പിന്നെ അല്ലെലും നമ്മൾ ഒക്കെന്ന മഴ പെയ്താല്
ഒരു ആ അതെ ഒരു ഒരു ആ അതെ ഒരു മനസ്സിനൊരു ആ ഒരു സന്തോഷ ആണല്ലേ അല്ലെ ആഹ്
അത്ങ്ങനെ കണ്ടോണ്ടിരിക്കുവല്ലേ.
ആ അതെ ആ മയത്തരു ചായ അത് അടിപൊളിയാണല്ലേ.
അതെ നല്ല ചൂട് ചായയും അഐക്കെന്തില ചെറിയ കടിക്കെആയ നല്ല രസ.
അതെ നിങ്ങൾക്ക് നന്നായി കുക്ക് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് നല്ല പാചകം ചെയ്യുന്ന ഏ അതെ ആഹ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം എന്താ നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഒരെ രുചികരമായ സ്വാദിഷ്ടമായ ഒരു
അങ്ങനെ ചോദിച്ചാലേ നോക്ക ഉണ്ടാക്കും.
ആ അതെ നി അതെ ആ ഉ നിങ്ങളോട് കൂടുതലായിട്ട് അഭിപ്രായം പറഞ്ഞ എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടല്ലോ.
അങ്ങനെ ചോദിച്ചാല് ചിക്കൻ കറി.
ആണോ ചിക്കൻ കറില് എന്തൊക്കെയാണ് എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയില്ല അപ്പൊ ഈ തൊക്കെ ആവുമ്പോ അങ്ങനെ ചിക്കൻ കറിയ ഒക്കെ ആഹ് അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു തരോ?
ഓൺ പറഞ്ഞു തരല്ലോ. പിന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളക് പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ നമ്മള് അരിഞ്ഞ ഇതാക്കി സെറ്റക്കി വെക്കാം അങ്ങനത്തത് കരിയപ്പില പിന്ന മല്ലിയില. അതൊക്കെ ഞമ്മള് എടുത്ത് വച്ചിട്ട് പിന്നെ ഫസ്റ്റ് നമ്മള് ഉള്ളി വാട്ട വലിയുള്ളി അ അത് വ ട്ടി കഴിഞ്ഞിട്ട് പിന്ന അനിക്ക് തക്കാളിടാ.
ആഹ്
തക്കാളി ഇട്ട്തൊക്കൊ വാടി കഴിയുമ്പോ പിന്നെഞ്ചിയും വെളുത്തുള്ളിന്റെ പേസ്റ്റല്ലേ നമ്മൾ അരച്ച ആ പേസ്റ്റ ഇട.
അതെതെ ആ വെളുത്തുള്ളിന്റെ ആ ഒരു രുചി ഭയങ്കര രസ രസമാണല്ലേ.
അതെ അതാണ് അയിന്റെ
ആഹ് ആഹ് ടേസ്റ്റ്. ആഹ് അതെ അതെ.
അപ്പൊ അതി ഇട്ടിട്ട് നല്ലോണ്ണം ഒന്ന് ആ പച്ചമണം മാറണതു വരെ ഒന്ന് മൂപ്പിച്ചിടുക്ക അതെ വ എന്നിട്ട് അങ്ങനെ പിന്നെത് ഓരോ ഇതുണ്ട മസാലടാ.
ആഹ് ഏഹ് മ് ആഹ് മഞ്ഞപ്പൊടി ഉപ്പ് ആഹ് അതൊക്കെ ആഹ്
അതൊക്കെ ഇട്ടിട്ട് പിന്നെ അഹ് കൊറ്ച്ച് വെ ഏഹ് വെള്ളൊഴിക്കൊന്ന് ഇന്ന്ട്ടയിക്ക് ചിക്കന് ഇട്ടാണ്ട്
ഉം
അഹ് ചിക്കന്ട്ട് കൊറ്ച്ചേരൊന്ന് എളക്കീട്ട് പിന്നെ അമ്മക്ക് വെള്ളം ആവശ്യത്തിന് അമ്മക്ക് ഒഴിക്കാ പിന്നെ ലാസ്റ്റ് കരിവേ ഏഹ് ഓഫാക്കാ നേര്ത്ത് കരിയേപ്പും മല്ലി മല്ലി എലിം ഇങ്ങനെ മൊകള്ല് ഇട്ടാമതി
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങള്ടെ ചിക്കൻ ക ഏഹ് കോഴിക്കറി വളരെയധികം ഏഹ് സ്വാദിഷ്ടമുള്ളതാണ്ന്ന് ആഹ് അതെ അതെ ഏഹ് ആഹ് ഓക്കേ ആഹ് ഞാൻ വെര്ണ്ട് തീർച്ചയായും ഞാൻ വെര്ണ്ട് പിന്നെ ആഹ് നിങ്ങളെ വീട്ടിലെ കോഴിനെന്നേണോ നിങ്ങള് കറി വെ ക്കാറ്ള്ളത്
അങ്ങ് അഹ് ഞങ്ങള് ചെലപ്പം വെക്കാ ചെലപ്പൊ കടേന്നും വാങ്ങും
ആഹ് അങ്ങനേണ്ലേ ആഹ് ഞങ്ങളെ ഇവിടൊക്ക്യേ പറ്ഞ്ഞാല് കോഴിനാണ്ട് ഏഹ് പ് പ് ആഹ് അതെ ആഹ് അറ്ത്ത് കറി വെക്കലാണ് എമ് ഒ പണ്ട് പണ്ടത്തെ അതെ പണ്ടത്തെ നാടൻശൈലിയാണ് ഇവടെ ഫുള്ള് പിന്നെ അതുപോല്ത്തെ ആഹ് അങ്ങനെ ഏഹ്
ഇക്കിഷ്ടപ്പെടുല്ലാ അത് കൊറ്ച്ച് ഹാഡ
ആഹ് അതെ അതെ ആഹ് അതാ അതാണ് ഇവിടെ ഫുള്ളങ്ങനെയാണ് ഉം ഉം ഇവിടെ അയൽപ്പ പക്കത്ത് ബൊക്കങ്ങനെയാണ് നമ്മുടെ ഗ്രാമ ഒരു ഗ്രാമായത് കാരണെയ് ആ അപ്പൊ അങ്ങനെയാണ് ആ അതെ അതെ ഗ്രാമീണറെ പോലെയാണ് നമ്മള് ജീവിക്കുന്നത് ആഹ പിന്നെ അതുപോലെ തന്നെ നിങ്ങള് ഏ നന്നായി ഡ്രസ്സ് ഏ ആ നമ്മള് വസ്ത്രങ്ങളൊക്കെ അടിക്കും കേട്ടിട്ടുണ്ടല്ലോ?
ഓ അതെ നല്ലോം തയ്ക്കും. ഉം നന്നായിട്ട് അടിപൊളിയായിട്ട് തയ്ക്കും.
ആഹ് എന്താ പറയാ എങ്ങൻത്തെ എങ്ങത്തെ വസ്ത്രങ്ങളാണ് നിങ്ങൾ തയ്ക്കാറുള്ളത്?
അ ആ എല്ലതും കുട്ടി എല്ലാര്തും കുട്ടികൾതും വലിയര്തും ഉം പിന്നെ ആണുങ്ങൾത് ആക്കൂല. ബോയ്സിന്റാക്കൂലാ? കുട്ടികൾതും ആഹ് കുട്ടികൾതും നമ്മൾതും പെൺകുട്ടികൾതും.
ആഹ് അങ്ങനെയാണ്ലേ ആഹ് പിന്നെ നിങ്ങള് ഏ ഉം നന്നായി പാട്ട് പാടും പറയുന്നത് കേട്ടിട്ട്
ഇല്ലല്ലോ അതില്ല.
ആഹ് ശരിക്കും ഞാൻ കേട്ടിട്ണ്ട് നിങ്ങള് വലിയൊരു ഗായികയാണെന്നൊ
ഉം അതില്ല ഇല്ല ഞാൻ അത് വേറെ ആരേലും ആവും ഇന്നെ ആവൂല ഉം ഞാൻ പാടില്ല.
ആഹ് ഓക്കെ എന്നാ ശരിട്ടോ ഇല്ലല്ല ആഹ് ആഹ് ഓക്കെ